ഹലോ
ഹലോ ആഹ എന്താ അല്ല വിശേഷം റിങ്ങി ഉണ്ടായിരുന്നു എവിടൊയിരുന്നു
അല്ല ഞാന് സൗണ്ടും കുറക്ക് കെട്ടിുന്നില്ല
ആ
അപ്പൊ ഫസ്റ്റ് അതിപ്പോ സൗണ്ട് കേട്ടോട കൂടി എടുത്ത
ഉം
ഉ എന്താ കഴിയും ഉ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ കൊണ്ട ഇരിക്കണോ
ഉം മുഴുവനായിട്ടില്ലല്ലേ ഇന്റത് അതെ മുഴുവനായിട്ടില്ലേ
ഞമ്മന്നല്ലെല്ലെ പനിയും ജലദോഷവും പല്ലുവേദനയും ഒക്കെ പാടട്ടേ അപ്പ അങ്ങനെ ആക്ക പോലെടുത്തും കൊണ്ടിരിക്ക കുാണ് ഇന്നപ്പോ മക്കൾക്ക് ക്ലാസ്സ ഒന്നും ഇല്ലാത്തതല്ലേ എല്ലാം പടെ ഒരുമിച്ച് വന്നു ഒന്നിനെ ചികിത്സിച്ച ോ വേറെൊന്ന് വരും ഉ അയിനെ മാറ്റുമ്പോ വേറെൊന്ന് വരും അങ്ങനെയൊക്കെയാണ് ഇൊക്കെ ശരി നോക്കാര
വല്ലോ എതനക്ക
ആഹ പല്ലി വ അതിനെ നല്ലണ്ടോ അല്ലേ അെ വരുമ്പോ വിചാരിച്ച മരിച്ചു
ആഹ അതെ എനക്ക് അതേ എന്താണ് വേദനല്ലേ ഭയങ്കര വേദന നമുക്ക് പിന്നെ ഒന്നും വേണ്ട ഈ ലോകത്ത് ഒന്നും വേണ്ടാന്ന് തോന്നിപ്പോകും അപ്പൊ അല്ലണ് പറയാ പറഞ്ഞു കിട്ടിയാ മത
വി ഉം
അങ്ങനെ
കണ്ണ്‌, ചെവി തലങ്ങുവേ വേദനല്ലാത്ത ഒരു ഭാഗോല്ല.
അതേ നീരിന്റെ പ്രശ്നാണല്ലോ എല്ലാം.
ഇന്റെ പ്രശ്നംണ്ട്. ഇന്നാണെങ്കി ഞാൻ നമ്മടൊരൂ ഡോക്ടറടുത്തു പോയി.
ആ
ഇവിടടു ത്തന്നെ ആളൊരു പച്ച മരുന്നാണ് അപ്പൊ ആള് മരുന്ന് വീട്ടക്ക് തന്നയക്കൂല. ആ ആ അല്ല ആ അവിടന്നന്നെ ആള് തേച്ചര്വാ.
ആ ആ തലമ്മേതേക്കാണ്.
തലമ്മേം എന്താ കവിളില് അന്താ പെരളിയിലൊക്കെ തേച്ചരിയാണ്. നമ്മളടുത്ത് മരുന്ന് തന്നു വിടൂല ആള് അവിട് അവിട്ന്ന് വേദന മാറ്റിറ്റേ വിട്വോള്ളൂ.
ആ ആ എന്നിട്ടപ്പോ ആ അത് സ്പോട്ടില് മാറുവോ?
ആ സ്പോട്ടില് മാറ്റി ട്ടാണ് ഇന്നെ വി ട്ടത്. പിന്നെ എന്നോട് പറഞ്ഞിന്നു രണ്ടുമൂന്നീസം വേദന ഒണ്ടാവും അത് കഴിഞ്ഞാ പിന്ന വേദന ഉണ്ടാവൂലട്ടില്ലേന്ന് പറഞ്ഞിന്നു പക്ഷെ എനിക്ക് പിന്നിന്നലെ ഇന്നലെയൊന്നുങ്ങനെ വേദന വന്നു ന്ന് അല്ലാതെ പിന്നെ വല്ലാതെ വന്നിട്ടില് പിന്നെപ്പ ചെറിയോരു കുത്തല് മാത്രേ വന്നിട്ടൊള്ളൂ. അപ്പ അങ്ങനെ. നന്നായിട്ട് വേദന എണ്ടാരുന്നു. ശക്ക് ജീവി ക്കണ്ട മരിച്ചാ മതിയെന്നുള്ള ആ ഒരു രു ലെവലൊക്കാകും. അങ്ങനെ.
ഉം വേദനകളൊക്കെങ്ങനെയാണല്ലോ വന്നു കഴിഞ്ഞാല് മാറി പോവില്ലല്ലോ ഈ വേദനകള് എനക്ക് അതുപോലെ ഉ എന്താ ഊരവേദന എണ്ട്.
ആ
ഊരാ അത ആ ഡെലിവറി കഴിഞ്ഞേന് ശേഷം ഇന്റെ സീസേറിയനായിരുന്നു
ആ
ഫസ്റ്റത്തെ കഴിഞ്ഞേന് ശേഷാണ് തൊടങ്ങിയത് എന്നിട്ട് എം ആർ ഐ സ്കാനിങ് ഒക്ക കഴിഞ്ഞ് എന്താ ഏ നേ ഡിസ്കിന്റെ ഉള്ളില് ഞരമ്പ് കുടിക്കാണലോ അതിപ്പോ എല്ലാ ഒരു വിധം ആൾക്കാർക്കൊക്കെ ഊരുവേദന പറയുണോർക്കൊ
ആ ഡിസ്കിന്റെ ഉള്ളിൽ ഞരമ്പ് കുടുങ്ങല്
ആഹ ഞരമ്പ് കുടുങ്ങല് കുടുങ്ങാ കണ്ടരു സ്ഥലേന്ന് പറയാ കുടുങ്ങാ കണ്ട സ്ഥലം മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്നിട്ട് ഇപ്പ എപ്പളും ഉണ്ട്ന്ന് പറയാ അങ്ങനെ കെടപ്പിലാട്ടില്ല ഇപ്പ ഇവിടെ ഞങ്ങള് അടുത്ത അയൽവക്കത്തൊരു താ താക്ക് ഉണ്ടായിട്ട് താത്ത ഭയങ്കര കെട പ്പിലായി കൊറച്ച് പ്രായയതുകൊണ്ട് എന്താന്ന വല്യ പ്രായൊന്നുല്ല ടീനേജ് ആണ് ടീനേജല്ലാ മ സ്ക്കാണ് എന്നിട്ട് എന്തോ താത്തക്ക് ഭയങ്കര കെട പ്പിലാണ് പറയ എനിക്ക് ഏതായാലും അങ്ങനെ വേണ്ടി വന്നില്ല പിന്നെ രണ്ടാമത്തെ കുട്ടി ഇണ്ടായി പിന്നെ അതിമെക്ക് നോക്കിയിട്ടില്ല പിന്നെ ഇപ്പോ സഹിക്കാവുന്ന ആ ചിലപ്പോഴൊക്കെയാണ് ഭയ ഭയങ്കരായിട്ട് തോന്നുന്നെ നമ്മുക്ക് അതന്നെ നമുക്ക് നമ്മള് ജീവി ക്കണ കാലത്തോളെ നമ്മളെടുക്കണ പണികള് നമ്മളന്നെ ചെയ്തോണ്ട്
ആ ഞമ്മളങ്ങനെ ഞമ്മളങ്ങനെയല്ല
ഒരാളെ ബുദ്ധിമുട്ടിക്കാതെയാ
ഉം ഞമ്മള് നിറുത്തത്തില് ശ്രദ്ധിച്ചാ മതി ഉം ഉം ഞമ്മളെങ്ങനെ നി കുമ്പഴൊക്കെയേ എങ്ങ നിക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഞമ്മള് ഒരു കസേര ഇരിക്കണെങ്കിലതിലിങ്ങനെ ചാരിട്ടല്ലേ ഇരി
ഉം ഉം
ഈ ഊരവേദനക്ക് കാൽമുട്ട് വേദനക്കൊക്കെ പറഞ്ഞാല് ഞമ്മളിബടെ ഒരു അക്കിപഞ്ചർ ഡോക്ടറുണ്ടായിരുന്നു ആളെടുത്ത് പോയപ്പോ ആള് ആ ആളെടുത്ത് പോയപ്പോ ആളെന്താ പറഞ്ഞെന്നറിയോ ഞമ്മള് നിക്കുമ്പോ ഞമ്മള് എപ്പോഴും നിക് കുമ്പളൊക്കെഅമ്മ കാലിന്റെ കുതി കാണ് ക കനം വരുക ഞമ്മളെ ശരീരത്തിന്റെ മു ത്തായിട്ടുള്ള കലം വിര പക്ഷെ ഞമ്മൾ അ കാലിന്റെ മടമ്പ് പക്ഷെ ഞമ്മള് നിൽക്കുമ്പോ ഞമ്മൾ ഒന്ന് അങ്ങനെ മുന്നിൽ പ്പ തല്ലിട്ട് കാലിന്റെ പാദത്തിന്റെ അവിടക്ക് കനം വരാണെങ്കിൽ നമുക്ക് അങ്ങനെ വേദന ആ വിരലിന്റെ ഭാഗത്തേക്ക് ഇതാക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ വേ ഞാൻ അനുഭവപ്പെടൂലാന്ന്. അതിനൊരാശ്വാസം ഉണ്ടാവുന്നു, അതേമാതിരി ഇരിക്കുമ്പോ ഞമ്മക്കൊന്ന് ഹ ആ
എന്റെ ഭാഗത്ക്ക് ഭാരം
ഭാരം കൊടുത്തിട്ട് നിന്നാ മതിഎന് അപ്പൊ നമ്മെ കാലിന്റെ മുട്ടിന്റെ എല്ലാ ശരീരത്തിന്റെ മുക്തായിട്ടുള്ള ഭാഗം ഈ എന്താ കുതിക് വരുമ്പോളാണ്. ഇങ്ങനെ കൂടുതൽ വേദന വരുണ് എന്നാ പറഞ്ഞത് ഡോക്ടർ പിന്നെ ഇരിക്കുമ്പോഴൊക്കൊണെങ്കിൽ ഉം.
ദാ ഇരിട്ടാവുന്നു. ഉം നടത്തോ ഒക്കെ ആ ഒരു ലെവലിൽ ആവുമ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കായി അങ്ങനത്തെ പ്രശ്നം വര്
ആഹ അപ്പൊ പിന്നെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ മുന്ക്ക് തള്ളിയിരുന്നാ മതീന്ന്.
ആഹാ
ഊരക്ക് ബലം കൊടുക്കാതെ ഒന്നിങ്ങനെ മുന്ന്ക്ക്താക്കി ഇരി കുംഭാ ഞമ്മളെ കാലിന്റെ തുടക്കും ഊരക്കും എല്ലാ ഭാഗവും ഒറ്റ് ഒരേഭാഗത്ത്ക്ക് ഒരേ തീല്ലെന്നെല്ലേ? ദെവെന്ത് വര ഘനംവരെയുള്ളും, അത അ ഒരേ ലെവലിൽ അല്ലാതെനമ്മളങ്ങനെ എക്കെ ഇരിക്കുമ്പോ ഞമ്മക്ക് ഒരു ഒരു ഒരുഭാഗത്തക്ക് മാത്രആന്ന് അ ആ നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്ക അങ്ങനെയെക്കെ നമ്മുക്ക് ഡോക്ടർ പറഞ്ഞന്നത്.
നിങ്ങൾക്കുണ്ടോ ആ പ്രശ്നം ഉണ്ടോ നിങ്ങൾ
എനിക്ക് ഇണ്ടായിരുന്നു കാലിന്റെ പുതിയവേദനയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇപ്പ അതിന്റെ ശേഷം അതില്ല. അപ്പൊ ഞമ്മള് ഞമ്മളെ ഇരുത്തത്തിലും, ഞമ്മളെ ഇരുത്തത്തിലും, നടത്തത്തിലും, കറത്തത്തിലും, ഒക്കെ നമ്മള് ശ്രദ്ധിക്കാത്ത കൊണ്ട് ഞമ്മക്ക് ഒരുപാട് അസുഖങ്ങള്.
പിന്നെയും ഇങ്ങ ഞമ്മളെ കുളി യത്ര കുളി സൂര്യനുദി ക്കുന്നതിന്റെ മുൻപേ കുളിക്കണംന്ന് അല്ലെങ്കിൽ പിന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷ ശേഷം കുളിക്കാവൂന്ന് അതൊണ്ടാണ് ഈ വേദനകള് വിട്ട് പോവാത്തത് നമ്മളൊക്കെ ഉച്ചക്കല്ലല്ലാ പണിയും കഴിഞ്ഞ് ഉച്ചക്കല്ലേ അതെല്ലരു സംതൃപ്തി ആയക്കുളി
ആ ഞമ്മള് എല്ലാ പണിയും ക കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞമ്മള് കുളിക്കുക പക്ഷെ നമ്മള് അതാ അപ്പൊ നമ്മളെ സ് സുഭന്റെ മുന്നന്നെ കുളിച്ചിട്ട് നമ്മള് കുളിക്കുമ്പോൾ ഞമ്മൾ ആദ്യം പൈപ്പിനെയും ആ പൈപ്പ് തുറന്നിട്ടായിക്കൂടെ വരുന്ന വെള്ളത്തിനെയൊക്കെ നമ്മൾ ഒന്ന് കണ്ടിട് ട്ട് നമ്മള് ആസ്വദിച്ചു കുളി ക്കുബോൾ ആ ഞമ്മൾ മനസ്സിൽ വിചാരിക്കണം നമ്മളെ ശരീരത്തില് എന്ത സുഖങ്ങള് ഉണ്ടെങ്കിലും ഈ വെള്ളത്തിൽക്കൂടെ ഒഴുകി പോകണം എന്നുള്ളത് ഞമ്മള് വിചാരിച്ചു കഴിഞ്ഞാല് അസുഖങ്ങള് കു കൊറേ മാറ്റം ഇണ്ടാവും അത് ഞാനെന്താ അത് ഞാനെന്താ വച്ചാൽ ഒരു മെഡിറ്റേഷൻ ക്ലാസിൽ ജോയിൻ ചെയ്തിരുന്നു അപ്പൊ അയിന്ന് കി കുട്ടി അറിവാണ് അപ്പൊ ഞമ്മള് അത് ട്രൈ ചെയ്തോക്കും നോക്കുമ്പോ അത് ശരിക്കും ഇള്ള കാര്യണ് ഞാമ്മക്കൊന്നും അറിയഞ്ഞിട്ടാണ് നമ്മുടെ ഈ കുണ്ടത്തള്ളിൽ ഇരുന്നിട്ട് ഞമ്മക്ക് എന്താ അറിയാം അതാണ് വിശ്വാസം അതെല്ലെയെല്ലാം
ആ ഹാ
ശരി പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ മക്കൾ എന്തെക്കെയാണ്
മക്കളൊക്കെ കളിച്ചാൻ പോയിനന്ന് ഇന്ന് ലീവ്ള്ള ദിവസല്ലേ അവധിയല്ലേ ഇവിടെ കൊറെ വീടുകളൊക്കെ ഇണ്ടേ ഓലെ പ്രായക്കാരാണല്ലോ ആ വീട്ടിലുള്ള കു
ആ ഉം ഉം അതുകൊണ്ട് എടു ക്കണ പണി വേ
ഉം നേരെടുക്ക ഉ അതിന്റെ ഇടേലൊന്ന് വര്ട്ടോ തുടക്കമൊക്കെ ചെയ്യുമ്പോ അതിന്റെ ഇടേല് വരും അവിടെ നിന്നാ മത്യേനിറേ അപ്പളായിരിക്കും നമ്മള് മക്കളും തമ്മില്
ഇത് നല്ലൊരു അങ്കം വെട്ട്
ആഹ ഭയങ്കര ദേഷ്യള്ളൊരു കാര്യണല്ലോ ഈ തൊടക്ക്ണ ടൈംമില് വന്ന് ചവ്ട്ട
ഉം ഞാന് അയിന് പൊറ ഇതക്കെ ഇറങ്ങി കഴിഞ്ഞാ രണ്ട്ുാദത്തെയും വാതിലുള്ളള്ള കുറ്റിടും എന്നെ വ അട്ക്ക്ണിം തൊടക്കുമ്പോ മാത്രാണ് വതിലൊന്ന് തോറ അത് വരേ അവടെ നിന്നോള കളിക്കാനും ഇവടെ മുറ്റത്ത് ക്ക വരാ ഞമ്മള് ഞമ്മളെ വീടിന്റെ മുറ്റത്ത്ക്കവരാ മ്മ് ഇവടെയാണ് കളിസ്ഥലം അള്ളാ
ഇ ആ പെൺകുട്ട്യാളാവുമ്പോ പിന്നെ മുറ്റത്തുള്ള കളികളൊക്കെ ആയിരിക്കും ഈ ആൺകുട്ടികളാവുമ്പളെ ഒല് ഗ്രൗണ് ണ്ടിലാണ് ഇവടെ അട്ത്തന്നേ
ആ ആ ആ ഉം ഉം ഉം അതെ ആ എന്നപ്പോര് കളിക്കണ്ട പ്രായം
പിന്നെ അതെ ഞാന് ആ ഒരു മൈന്റ്ള്ള ആളാണ് കുട്ട്യാള് കളിക്കേണ്ട പ്രായത്ത് കളിക്കന്നെ വാണം ഓല് പൊറത്ത് പോയിട്ട്ള്ള കളി
ഉം ഉം ഉം നമ്മള് ഏത് കാര്യത്തിനും മക്കളെ നമ്മള് തടഞ്ഞ് നിർത്താൻ പാടില്ല ചെ
കൂടുതൽ ടൈം ഫോണില് ചെലവഴിക്കയാണ്
ഉം തടയേണ്ട കാര്യങ്ങൾ നമ്മള് തടയണം ഉം ഉം ഉം ഉം അത് ഞാനുല്ല ഇന്റെ ഫോണും മക്കൾ വല്ലാതെ ഇട്
ആ കുട്ട്യാളെ ബുദ്ധി വികാസത്തിനൊന്നേ അത്പറ്റില്ല ഉള്ള ബുദ്ധിയും കൂടി ഇല്ലാണ്ടാവണ രൂപത്തിലാണ് ചെല റീൽസും കാര്യങ്ങളൊക്കെ ആ വീഡിയോസോക്കെ
കണ്ണ് മറഞ്ഞ ഓലെന്തോ ക്കേ കാണ്ന്നതാണ്ന്ന്ള്ളത് ഞമ്മള് ശ്രദ്ധിച്ചിട്ടില്ലാന്ന്ണ്ടെങ്കിൽ പിന്നെ പറയാനു
ഉം ഞാനിന്റെ എട്ത്തായിട്ടെന്നെ ഇര്ത്ത എവിടെ നിക്കണെ അവിടെ
പിന്നെ ന്റെ ഫോണ് വല്ലാതെണ്ട് ട് ക്കൂല മക്കൾ ഓല്ക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്ല വ്യാഴാഴ്ച്ചയും വെള്ളിയാഴ്ച്ചയാണ് ഫോണൊന്ന് കിട്ടാ വാപ്പാടെ ഫോണ് അതിപ്പോ വാപ്പിം കൊടുക്കൂല ഫോണ് ഇപ്പം ഞങ്ങളെന്ത ചെയ്യ എന്താ ച്ചാല് പൊതുവേ നമ്മ ഞമ്മൾ കൊറച്ച് കളി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിരിക്കും കളി ക്കാൻ കൂടെ ഉം അങ്ങനെയൊക്കെ ആവുമ്പോ നേരം ഇതാകും അല്ലെങ്കി നല്ല പ എന്നാ ശരിട്ടില്ലേ